ഹലോ ഉം ഞാനിങ്ങനെ. ആഹ് ഒറങ്ങി നീച്ചിട്ടിങ്ങനെ പൊറത്തിങ്ങനെ എറങ്ങയിരുന്നു. അപ്പൊ അവിടെ ഒരു കൂട്ട ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്താണ് സംഭവം എങ്ങനെ ചോദിക്കാൻ വേണ്ടിട്ട് അവരുടെ അടുത്തേക്ക് പോയി. അപ്പോ അവര് അവരുടെ ചർച്ചന്ന് പറഞ്ഞാല് ഇനിയുള്ള കാലം. ഏ ഇനിയുള്ള അങ്ങോട്ടുള്ള ഏ യുഗത്തിന്. ഒരു മാസം ജീവിക്കാൻ അവർക്ക് എത്രത്തോളം ചെലവുണ്ടാവുന്ന അപ്പൊ ഞൻ അവരോട് അന്വേഷിച്ചപ്പോൾ എനിക്ക് അത് അത്ഭുതമായി കാരണം നമ്മളിപ്പോ നിലവിൽ ജീവിക്കുന്ന ഈ ഒരു ജീവിത രീതിയല്ല ഇനി അങ്ങങ്ങോട്ടുള്ള കാലം മാത്രല്ല അവരിങ്ങനെ ചർച്ച ചെയ്തപ്പോൾ മുമ്പ് നമ്മളെ ഏഹ് ഉപ്പാപ്പമാര് അതുപോലെ തന്നെ അവരുടെ അപ്പാപ്പൻമാര് ഇവരൊക്കെ ജീവിച്ചിരുന്ന കാലത്തിനു പറ്റി പറഞ്ഞപ്പോ അവർക്കൊക്കെ വെറും അന്നത്തെ ചെലവന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ ചെലവായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ ഇപ്പൊ നോക്കുകയാണെന്നുണ്ടേ അതൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ എത്രയോ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് നമ്മള് മനസ്സിലാക്കണ്ടന്ന് വെച്ചാല് വെറും സാധാ ഒരു ജോലി കൊണ്ട് നമ്മുടെ പോലത്തെ ആൾക്കാർക്ക് ഇനി അങ്ങട്ട് ജീവിക്കാൻ കഴില്ലന്നിള്ളതാണ് ഒന്ന് മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു അപ്പൊ നമുക്കിനി എന്താ ചെയ്യാൻ കഴിയാ നമ്മളക്കൊണ്ട് ഏഹ് നമ്മള് ഏഹ് ആ കഴിവിന്റെ പരമാവധി നമ്മള് നല്ലൊരു ഏഹ് നം നമ്മ്ളെ കഴിവ് മനസ്സിലാക്കിക്കൊണ്ട് ആഹ് കഴിവ് നമ്മൾ മെച്ചപ്പെട് ത്തി കൊണ്ടുവന്നിട്ട് ആഹ് നമക്ക് എന്തക്കെ രീതീല് കോൺട്രിബ്യൂ സംഭാവനകൾ ചിയ്യാൻ കഴിയും അതുപോൽതെന്നെ നല്ലൊരു ടീം നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാൻ കഴിയൂന്ന് നമ്മളാലോചി കേണ്ട സമയായിരിക്കുന്നു അപ്പൊ ഒരു വെറും ഒരു ജോലി നേടാ എന്നിള്ളതിലുപരി എങ്ങനെ പത്ത് പേർക്ക് നമുക്കൊരു ജോലി ഏഹ് സെറ്റ് ചെയ്യാൻ കഴിം അല്ലെ ഇലവർക്ക് നമുക്കൊരു സിസ്റ്റംണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നിള്ള ആ ഒരു ഏഹ് കാര്യായിരുന്നു അവരവിടെ ചർച്ച ചെയ്തോണ്ടിര്ന്നത് അപ്പൊ ഇതില് ഞാൻ അവരോട് കൂടി പങ്കാളിയാവുകയും കുറേ ഏഹ് കാര്യങ്ങള് അവര് നമുക്ക് ഷെയറെയ്യുകയും നമ്മൾ അങ്ങോട്ട് ഷെയ്റെയ്ത് കൊട്ക്കേക്കെ ചെയ്തിട്ട്ണ്ട്
അതെ അതെ
എന്താണ് ഈ ഒരു കാര്യത്തിൽ പറ
അതെ ഇങ്ങള് പർഞ്ഞൊം കാര്യാണ് ഇന്നത്തെ കാലത്ത് ഞമ്മുടെ മും മ്പുള്ള രീതീൽ ഉള്ള ജീവത ചെലവൊന്നല്ല അത് സ്വാഭാവികാണ് ഒന്നാമത് ഇപ്പ സാധനങ്ങൾക്ക് വെല കൂടാണ് ഇവടെ നടക്കുന്ന കാര്യങ്ങള് കൊക്കെ വെല കൂടാണ് അപ്പൊ അന്ന്ന്ന് പർഞ്ഞാ നമ്മക്ക് നമ്മളെ നമ്മടെ കുടു വീട്ടുകാര് ഇങ്ങനെ പറഞ്ഞേക്കൺ മാതാപിതാക്കൾ പറഞ്ഞക്കെ അത് വെറും ത് രണ്ട് രൂപോണ്ട് നമ്മള് മീൻ ഒരു കിലോ മീൻ വാങ്ങാൻ പറ്റ്യേ കാലൊക്കെണ്ടേരുന്നു നമ്മളങ്ങ അത്ഭുതപ്പെട്ട് പെട്ടുപോവും കാരണം അന്നൊക്കെ എങ്ങനെക്കതൊക്കെ വാങ്ങ ഇന്നിപ്പ നമുക്ക് ഒരു മീൻ വാങ്ങണെ ഇരൂന്നൂറ് മുന്നൂറും രൂപ കൊ തു മീൻ വാങ്ങണം അത്രത്തോളം സാമ്പത്തികമായിട്ട് മാറ്റങ്ങൾ സംഭവിച്ചു പഷേന്ന് വെച്ചാൽ അന്ന് അന്നത്തെ രീതീൽ ഉള്ള വരുമാനൊള്ളായിരുന്നു അന്ന് തുച്ഛ വരുമാനണ്ടാവും അപ്പൊ ആഹ് വരുമാൻത്തൻസരിച്ചിള്ള രീതീല് ച ജീവിത ചെലവിണ്ടാവുള്ളൂ ഷെന്ന് പ്പം വരുമാനം അയ്നൻസര്ച്ച് കൂടിണ്ട് അപ്പൊ അയ്നൻസച്ചിള്ള ചെലവുണ്ട് അതാണ് ഇപ്പോ വ്യത്യാസം ഇപ്പൊ കാലത്തിനൻസര്ച്ചിപ്പോ ഓരോ അയ്ന്റെ ജോലീടെ വിഷയത്തിലായ്ലും പൈസേടെ വിഷയ്ത്തിലായ്ട്ടു മാറ നിങ്ങൾ പർഞ്ഞ കാര്യ അത് പൂർണ്ണമായിട്ട് ഞാൻ അംഗീകരിക്ക്ന്നിണ്ട് എന്തെച്ചാല് ഏഹ് ഈ ആളികൾ ആളീകൾക്ക് നല്ല നല്ല ജോലി കൊട്ക്കാന്നിള്ള പരിപാടി അൽ എ അതിനൂട് അംഗീകരിക്കുണ്ട് കാര്ണവെച്ചാല് നമ്മള് വെറും സ്വന്ത ഏഹ് സ്വന്ത്വായ്ട്ട് പൈസണ്ടാക്കീട്ട് ഇണ്ടാക്കീട്ട് നമ്മള് സാറായിട്ട് ജീവി ക്ക ന്നിട്ട് നല്ലത് ഞമ്മളെന്തേലൊക്കെ ഏഹ് നല്ല എന്തേലൊക്കെ ഏഹ് ജോലി ഇണ്ട കോ മറ്റുള്ളോർക്ക് കൊടുക്കാൻ പറ്റെന്തേിലൊക്കെ സംരംഭം തൊടങ്ങാ എന്നിട്ടെന്താവാ അത് തൊടങ്ങീട്ട് ഏഹ് അത് അതിലൂടൊരുപാട് ആൾക്ക് ജോലി കൊടുക്കാനും ഒരുപാട് പാപ്പെട്ട ആൾക്കർക്ക് ജോലി ഇതിൽ കിട്ടാ അപതിലൂടെ അവരുടെ ജീവിതം അവരുടെ ജി ഏ ഏഹ് അവരുടെ ഏഹ് മുന്നോട്ടുള്ള പോക്കൊക്കെ വളരെ സുഗമമാവും പിന്നെ പിന്ന്യെ ഇന്ന് പല ആളുകളും വള രേ ഏ കുറുക്ക് വയിലൂടൊക്കെ പണം ഉണ്ടാക്കുന്നുണ്ട് നല്ലതാണെങ്കി ഞാൻ അംഗീകരി ക്കും ഞാ മൻസിലാക്ക നല്ല നല്ല വയികളൂടെ അധ്വാനിച്ച് ഇണ്ടാക്കികോടെ അതിനൊക്കങ്ങീകരിക്കിണ് ഷെ പലരും മറ്റ് മോശമായ അനധികൃതമായ രീതിയിലൂടെക്കെ സമ്പാദിക്കിണ്ട് ഇപ്പമക്കറിയ ഈ ഈ മ ലഹരി ഉപയോഗിച്ചിട്ട് മറ്റുള്ള പെൺവാണിബ്യം പോലുള്ള ഒരുപാട് കാര്യങ്ങൾലൂടൊക്കെ ഒരുപാട് സമ്പാദിക്കിന്നിണ്ട് അപ്പ ഇതിനെക്കെ വളരെ വെലിയ രീതീലെതിർക്കെണ്ട ഒരു വിഷയം കൂടിയാണ് കാര്ണം നല്ല നല്ല രീതീൽ അധ്വാനിച്ച് നല്ല അന്തസോടു കൂടെ ജീവിക്ക എന്നിള്ളതാണ് അതിനോട് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുന്നൊരാളാണ് അപ്പ അങ്ങനെ ജീവിക്കാൻ നമക്ക് സാധിക്കണം അപ്പനിങ്ങള് ഇത്തരം തിനോട് എതിർക്കുന്നൊരാളാണോ ഈ മറ്റുള്ള രീതിയിലൂടെൊക്കെ സമ്പാദിക്കുന്നതിന്
ആഹ് ഇതില് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ കാര്യന്ന് വെച്ചാല് അനധികൃതമായിട്ട് പണം സമ്പാദിക്കുന്നതില് ഏറ്റവും കൂടുതല് ഇപ്പോ തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓൺലൈനായിട്ടുള്ള ഏഹ് പൈസതട്ടിപ്പാണ് ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കില് ഏഹ് സമൂഹ മാധ്യമങ്ങളിലൂടെഏഹ് പിന്നെ തെറ്റായ ഇൻഫർമേഷന് പുറക് പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങളിങ്ങനെ ചെയ്താലും ഇത്ര പൈസകിട്ടുന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചുകൊണ്ട്ആൾക്കാരേ ഇതിലേ വലിച്ച് കൊണ്ടുവന്നിട്ട് അവര് ഏഹ് അവര് വ ഞ്ചിക്കുകയും അവരുടെ ബാങ്ക്ക്കൗണ്ടിൽ നിന്ന് ഇത്രപൈസ എടുക്കുകയും അവരെ പിന്നെ ചതി ച്ച്കൊണ്ട് ബ്ലോക്കാക്കി പോകുകയും ചെയ്യുന്ന സംഭവം അപ്പഇത് നമക്ക് ധാരാള രീതികള് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ടെലിഗ്രാംപോലത്തെ ആപ്പുകളിലാണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കില് ഇവര് ഏഹ് ബിസിനസ് ചെയ്യയാണെന്നുള്ള ആഒരു രീതിൽവന്നിട്ട് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അവരോട് ഇത്ര ഇൻവെസ്റ്റ് ചെയ്താലെ നിങ്ങൾക്കിത്ര ഇരട്ടിയായിട്ട്കിട്ടും ന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പലരീതിയില് ഇത് ഇനി വേറൊരു രീതിയില് നോക്കെണെന്ന്ണ്ടെങ്കില് ഒരു ഗെയിം ആപ്ലിക്കേഷൻ മോഡൽ ആക്കി ട്ട് അവരൊരു സിസ് തം ബിൽഡ് ചെയ്യെം ആൾക്കാരെ കൊണ്ട് അതിലേക്ക് പൈസ നിക്ഷേപിപ്പിക്ക്വെം അത് കളിച്ചാലും ഇവർക്ക് പൈസ കി കുള്ള രീതിയില് ലാസ്റ്റ് കളിച്ചു കഴിഞ്ഞിട്ട് പൈസ കേറാത്തൊരവസ്ഥ അപ്പഇങ്ങനെ പല രീതിയിലും പലരീതിയില് ഇന്ന് തട്ടിപ്പ് നടന്നൊണ്ടിരിക്കുന്ന സംഭവം ഇതൊക്കെയ പറഞ്ഞാല് നമുക്ക്റിയാവുന്ന പോലെ തന്നെ നല്ലരീതിയിലുള്ളൊരു സമ്പാദ്യല്ല ഇവരിത് തൊടക്കകാലത്ത് അത്യാവശ്യം പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും കുറഞ്ഞ കാലംകൊണ്ട് തന്നെഇവരെ ഒന്നെങ്കി പിടിക്കപ്പെടുകയോ അല്ലെങ്കില് വേറെന്തെങ്കിലും നടപടിക്രമങ്ങളിലൂടെ അവർ ഇതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും അപ്പ ഇതിനെ അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റന്ന് വെച്ചാല് നല്ല രീതിയില് ഇവർക്ക് ഈ പണം സമ്പാദിക്ക ന്നുള്ള മാർഗങ്ങള് അത് ഏഹ് വിദ്യാഭ്യാസ ത്തിലൂയോഅല്ലെങ്കില് എന്തെങ്കിലും മുന്നറിയിപ്പ് രൂ പത്തിലൂടെ നമ്മള്പ്രചരിപ്പിക്കണംന്ന്ള്ളതാ.
അതെ അയിനിങ്ങൾ പറഞ്ഞക്കാര്യ അതെ ങ്ങള്പറഞ്ഞ കാര്യാണ് കൊറഞ്ഞ സമയത്തിലേക്ക് മാത്രണ്സന്തോഷം. വന്ന്അത് നിങ്ങൾ പറഞ്ഞ് ഞാൻ പൂർണ്ണായിട്ട് യോജിക്കുന്ന വിഷയാണ് കാരണം നമുക്കറിയാം ഇത്തരംരീതില് അനധികൃതമായിട്ട് അല്ലെങ്കില്നല്ലതല്ലാത്ത വഴിയിലൂടെ സമ്പാദി ക്കുന്ന പലരീതീനമക്കറിയാം പ്രത്യേകിച്ച് കള്ളക്കടത്ത് വലിയരീതിയിലിന്ന് വ്യാപിചോരു വിഷയാണ് സ്വർണം കടത്തുന്നൊരുപാടാളുകളുണ്ട് ഈ വിമാന തവളങ്ങളുടെ വിദേശരാജ്യങ്ങള് അവര് കൊയൽപ്പാണങ്ങളൊക്കെ ക്കെമ്മക്കറിയ അപ്പ ഇത്തരം രീതികൾ ചെയ്യുന്ന ആളുകള് ചെയ്യുന്നേച്ചാല് അവർക്കതിന്റൊരു ഉപയോഗംന് കൊറഞ്ഞ കാലത്തേക്ക് മാത്രാണ് അഥവാപലപ്പോയും കൊറഞ്ഞ കാല ത്തേക്ക് വലിയരീതിലിങ്ങനെ പണമിടപാട്നടത്തും കാരണം ആളുകൾക്ക് പണംകിട്ടിയാല്അത് ഏത്കുറു ക്ക് വഴിടുത്തിട്ട് പണംണ്ടാക്ക പക്ഷെ പലപ്പോയുംഅവരുടെ ജീവിതംഎപ്പോഴാണ്താറുമാറാവന്ന് വെച്ചാൽ പല പ്പോയും പോലീസ്അല്ലെങ്കിതിന്റെ ആളുകള് പലപ്പോയും ഇവരെ പിടിക്കപ്പെടും നമുക്കൊരു ഒരുപാട് വാർത്തകൾ നമുക്ക് കേട്ടിട്ടുണ്ടാവും കള്ളക്കപോയൽപണം പിടിച്ചത് സ്വർണ്ണംകടത്തിപിടിച്ചിട്ടായിട്ട് ലഹരി പിടിച്ചിട്ട് അപ്പ ഇവരുടെ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കാണ് ഇങ്ങനെ പോലീസ് പിടിക്കുമ്പോ പിന്നെ അവിടെ ജയിലിലും മറ്റ് കേസും കാര്യങ്ങളായിട്ട് അങ്ങനെ ആകേണ്ട് അലഞ്ഞു തിരിയെണ്ടിരേണ് അപ്പ ഞാൻ മനസ്സിലാക്കുന്നത് അന്തസ്സോടുകൂടി അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിനാണ്എല്ലാകാലത്തുംഒരു വെലയും ഒരുനിലനിൽപ്പൊള്ളൂ അല്ലാതെ ഒരു കാലത്ത് വലിയ രീതിയില് പണം കിട്ടൊന്ന് പറഞ്ഞ പലരുംപ്രപ്രചോ പ്രചോദനം കൊണ്ടിട്ട് അതിലേക്ക് പോകുന്ന ആളുകളെ പൂർണ്ണമായിട്ടുംഞാൻ എതിർക്കെണ് അങ്ങനെ ചെയ്യരുത് കാരണം കൊറഞ്ഞ കാലത്തേക്ക് മാത്രം അതിന്റെ ഉപകാരണ്ടാവും എന്റെ ഒരുപാട് സുഹൃത്തുക്കള്ണ്ട് നിങ്ങൾ പറഞ്ഞ റഞ്ഞ പോലെ ഇങ്ങനെ ഇപ്പോ ഒരുപാട് ഓൺലൈൻ ആയിട്ട് ഒരുപാട് പതിപ്പരിപാടികൾ ഇണ്ട് ഇ നിങ്ങൾ ഇത് ചെയ്ത് എത്ര പൈസ യരാം എന്നങ്ങളൊക്കെ ചെയ്തിട്ട് ആൾക്കാര് അങ്ങട്ട് കൊണ്ടരും. പിന്നീട് പലപ്പോഴും അവര് ആദ്യം കൊറച്ച് പൈസ അങ്ങ്ട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് കൊറച്ചേയ്മ്പം ഓല്ക് അക്കൗണ്ട് ബ്ലോക്ക് ആക്കിട്ട് പോവാണ് പിന്നെ അവർക്ക് ഒരു ബന്തൊണ്ടാവൂല. അങ്ങനെ പണം നഷ്ടപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക്ണ്ട് പിന്നെ ഗയ്മ് കളി ച്ച്പൈസണ്ടാക്ക അങ്ങനെ ഒരുപാട് വ്യാജ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് പൈസണ്ടാക്കുന്നതിനെ പൂർണ്ണമായിട്ടും എതിർക്കാണ്. ഇങ്ങനെ ചെയ്യര്ത് നല്ല രീതിയിൽ ജോലി ചെയ്തിട്ട് പൈപൈസ ണ്ടാക്കിക്കോ അതിന് നല്ല രീതിയിൽ പയോഗിക്കാനും അതി നമുക്കൊരു സംതൃപ്തില് നമുക്കൊരു പേടില്ലാജീവിക്കാ. പക്ഷെ എങ്ങനെക്കെ സമ്പാദിക്കുമ്പോെനമുക്കെരു എപ്പോം പേടിച്ച് പേടിച്ച് ജീവക്കെ ആരെ പിടിക്കോ ഇത് പിടിക്കപ്പെടോ അങ്ങനത്തെ ഒരു ചിന്താഗതി ഇണ്ടാവും. അപ്പൊ നല്ല രീതിയിൽ അധ്വാനിച്ച് പൈസ ഇണ്ടാക്ക അതിനെ പൂർണ്ണമായിട്ടും ഞാന അംഗീകരിക്കുന്ന ഒരാളും കൂടിയാണ്. നിങ്ങളുടെ വീക്ഷണം എന്താ ഇത്തരം ഈ കള്ളക്കടത്ത് അതുപോലെ ലഹരികളെക് കച്ചോടം ചെയ്യുന്ന വിഷയങ്ങളെ പറ്റി
ലഹരികള് ഇന്ന് നമ്മള് കണ്ടൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഏറ്റവും കൂടുതൽ ആൾ എല്ലാരും പിടിക്കപ്പെടുന്ന സംഭവം നമുക്ക് ഏ അറിയാലോ.. അപ്പൊ ഏ ഇത് ഇതിനുള്ള പ്രശ്നം എന്താന്ന് വെച്ചിട്ട്ണ്ടെങ്കിൽ ഒന്നാമത് നമ്മള്ഒരു യുഗത്തിനെ തന്നെ അത് നശിപ്പിക് കാണ്ടിട്ട് ശ്രമിക്കാണ് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാര് വരെ ഒരേ തോതില് ഇവര് ഏ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കാണ്. ഇതിന്റെ പിന്നിലുള്ള പ്രേരണ എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കില് നമുക്കറിയാവുന്ന പോലെ തന്നെ സമ്പത്താണ്. ഇവർക്ക് എ ഒരു ലഹരി വിൽക്കുന്നതിലൂടെ ഇവർക്ക് അതിൽ നിന്ന് കിട്ട്ന്ന ലാഭം എ എത്രണ്? അപ്പൊ ഇത് മറ്റൊരു സ്ഥലത്ത് ന്ന് ഇവര് ഈ ലഹരി വസ്തുക്കള് ഇന്ന സ്ഥലത്തിലോട്ട് നീക് ക്കംചെയ്ത്ട്ട് ഇത് അവരു ഉദ്ദേശിക്കുന്ന ആളുടെ കയ്യിലേക്ക് കൈ മാറുന്ന ഈ ഒരു പ്രതിഭാസത്ത്ന്ന് അവർക്ക് കിട്ട്ന്ന കൊറേ നേട്ടങ്ങള്ണ്ട്. അപ്പൊ ഇതിനെ. ആഗ്രഹിച്ച് കൊണ്ട് അതിന് ഇതിന്റെ പിന്നാലെ പോകുന്ന കൊറേ ആൾക്കാര്ണ്ട്. പക്ഷെ അവർക്ക് അറിയുന്നില്ല ഇതിൽ നിന്ന് വരാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണ് ഒരു തലമുറയേ തന്നെ നശിപ്പിക്കാൻ വേണ്ടിട്ട് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് സ്വന്തം കുടുംബ ത്തിനെയും സുഹൃത്തുക്കളെയും മതിമറന്നുകൊണ്ട് അവര് അവരുടെ കൈയും മെയ്യും എല്ലാം ചെലവഴിച്ചു കൊണ്ട് ഇതിലേക്ക് അവരുടെ ഒരു ആവിഷ്കാലം മുഴുവനും. ഹ് സമയം കളഞ്ഞുകൊണ്ട് ഇതിനുവേണ്ടി പ്രവർത് ത്തിക്കയാണ് അപ്പോ ഇതിൽ നിന്ന് അവസാനം അവർക്ക് എന്താണ് കിട്ടുന്നെന്ന് വെച്ചാല് നമുക്കറിയാലോ ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാല് വളരെ ഗുരുതരമായിട്ടുള്ള നടപടികളിലേക്കായിരിക്കും പോകുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതെഎങ്ങനെയാണ് നയിക്കേണ്ട്യന്ന് കൃ ത്യമായിട്ട്ള്ളരു ബോധവും ഏ ചട്ടവും ഉണ്ട് ന്ന്ണ്ടെങ്കില് നമ്മൾ ഒരിക്കലും ഇതുപോലെ ത്തെ വലകള് കെണികള് ചെന്ന് വീഴൂല്ല. പിന്നെ നമ്മ നമ്മ് എപ്പോഴും നമ്മടെ ഏഹ് ജീവിതം എപ്പോഴും കൃത്യമായരു ദിശയിലൂടെ ആണോ എന്നുള്ളത് നമ്മളൊ ഒരു പുനർവിചിന്തനം ചെയ്യേണ്ട സമയാണ്. അതായത് ഏഹ് നമ്മള് നി ഭാവിയിലത്തേക്ക് വേണ്ടിട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങള് ചെയ്തു. നല്ലൊരു രീതിയില് നമുക്ക് ഒരു ഏഹ് സംരംഭം തുടങ്ങാനുള്ള തയ്യാറെടുപ്പുകള് നമ്മൾ നട ത്തുന്നുണ്ടോ, ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ വിലയിരുത്തേണ്ടാണ്. നിങ്ങ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നെ
അത് നിങ്ങള്പറഞ്ഞ കാര്യാണ് നമ്മള് ചിന്തിക്കണം നമ്മള് നടത്തുന്ന ഇടപാടുകള് നമ്മൾ അധ്വാനിച്ചിണ്ടകുണ പണം നല്ലതാണോ അത് നല്ല രീതിയിലൂടെയാണ് സമ്പാദിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം കൂടിയാണ്. പലപ്പോഴും ഇതിന്റെ ഒരു ഘട്ടം ഞാമനസ്സിലാക്കുന്നെ ചെറുപ്പപ്രായത്തിലാണ് ഇതിന്റെ ഒരു ഘട്ടം തു ടങ്ങുന്നത് പലരും ചെറുപ്പപ്രായത്തിലെ ഇങ്ങാനത്തെ ജിതി ഇങ്ങനത്തെ കണ്ണികളായികേർണുണ്ട് ഇപ്പോ ലഹരികൾ ടെ ലഹരിപാട കണ്ണികളായിട്ട് ഒരുപാട് വിദ്യാർത്ഥികള്ണ്ട് അവര് ചെറുപ്പത്തിലേക്ക് അവർക്ക് ക്കു ക്കു ചെറുപ്പത്തിലാകുമ്പോ അവർക്ക് എന്തെലും ചെറിയ പണം കൊടുത്തതിന് ഒരുപാട് കുട്ട കുട്ടികള് വരാണ് നമ്മക്ക് തന്നെ അറിയ ഇന്ന് സ്കൂളുകളിലൊക്കെഹരി ഇങ്ങെ വ്യാപി പ്പിതന്നെ കുട്ടികൾ മുഖേനെയാണ് ഇത് കെ കടത്തുന്നെ അവർക്ക് കുറഞ്ഞ എന്തേലും കൊടുത്താ ഓര് സന്തോ സന്തോഷം ആവും അത് അങ്ങനെ ഈ കുട്ടികള് ചെറുപ്പത്തിൽ ഇങ്ങനെയി മോ മോശമായ രീതിയിലൂടെ അധ്വാനിച്ചുണ്ടാക്കുകയും അത് പിന്നീട് വലുപ്പത്തിൽ വെലിയ രീതിയിലുള്ള കള്ളക്കടത്തിലേക്കൊക്കെ ത്തിക്കാണ് അപ്പൊ ചെറുപ്പത്തിലുണ്ടാാവുന്ന ശീലംങ്ങ ളാണ് ഇത്തരം ഈ ആളുകളെ വലുപ്പത്തിലും വലിയ വലിയ രീതിയിൽ അനധികൃതമായിട്ട് അല്ലെങ്കില് മോശമായ രീതിയിൽ സമ്പാദിക്ക ക്കാൻ ഇടയാക്കുന്നത്. ഒന്നാമത് പൈസക്ക് നല്ല വെലണ്ട് നമുക്കറിയാം എന്തൊരു അഭിമാനം എന്തൊരു ഒരു സ്ഥാനം കിട്ടണങ്കിൽ ആളുകൾ വില കിട്ടണമെങ്കിൽ പൈസ വേണം അപ്പൊ അത് ഇണ്ടാക്കാൻ ആള്ക്കാര് ആകെ നെട്ടോട്ടത്തിലാണ് ഇങ്ങനെയെങ്കിലൊക്കെ പൈസ ഉണ്ടാക്കണെന്ന ചിന്തേണ് പശ്ശെ എങ്ങനെങ്കിലും പൈസ ഇണ്ടാക്ക്‌ണാട്ടിം നല്ലത് നല്ല അന്തസ്സോടു കൂടെ നമ്മള് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഞാനി ചെയ്യുന്ന ജോലി നല്ലതാണോ അല്ലെങ്കിൽ ഇതും ചീത്തതാണോ ഇതിലൂടെ സമ്പാദിക്കുന്ന പൈസ നമുക്കും ഉപയോഗിക്കാൻ പറ്റുവോ അല്ലെ നമ്മുടെ കുടുംബത്തിന് ഉയോഗിക്കാൻ പറ്റോ പല പൈസകളുണ്ട് അപ്പൊ പെ നൊക്കെ മോശം പറഞ്ഞ ക കട്ടെടുക്കുന്ന സ്വഭാവങ്ങളൊക്കെ ഉണ്ട് പലർക്കും അ ത്തരം കട്ടെടുക്കുന്ന സ്വഭാവങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയേ അവരൊക്കെ എന്താണ് അവരുടെ കുടുംബത്തിന് ചെലവഴിക്കുന്നത് ആ ന പാവപ്പെട്ട ഒരുപാട് ആള് ക്കാരുടെ സമ്പത്തിനെ ഒ അപഹരിച്ചിട്ട് അത് ന്ന്ട്ട് അവരുടെ കുടുംബത്തിന് തിന്നാനും അതി രുടെ കുടുംബത്തിന് സാധനങ്ങൾ വാങ്ങാനും ഉപയോഗിക്കാ എന്താണ് അതിലൊക്കെ കിട്ടുന്നത് ഒരു ഉപകാരം കിട്ടണില്ല വെറുതെ ഒരു അവരുടെ ജീവിതത്തിന് മോശമായി അന്തസ്സിന് തന്നെ ഇല്ലാതാക്കുന്ന പല പ്രവൃത്തികള് പലപ്പോഴും പിടിക്കപ്പെടുമ്പോഴാണ് ഇതിന്റെക്കെ മോശത്തരം സംഭവിക്കുന്നെന്നുള്ളത് നമുക്ക് എന്ത്‌ വയാലും അവസാനിപ്പി ക്ക നമ്മക് പിന്നീട് സമയത്ത് ഈ വിഷയം സംസാരിക്കണേ എന്നാ ശരി എന്നാ ശരി